ഹലോ ആ എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആ സുഖാണ്
ചായ കുട്ച്ചോ ഇല്ല നമ്മള് അടുക്കളേക്കോട്ടെറങ്ങീട്ടില്ലാ
ഉം ഞാൻ വന്നക്ക്ണ് പുട്ടിന് കൊയച്ചെച്ച്ക്ക്ണ്
ആ അടുകളേത് ങ്ങോട്ട് എറിങ്ങീല്ലാ എന്ത് ണ്ടാക്കണം എന്നുള്ളത് ഇങ്ങോട്ട് തീരുമാനിച്ചില്ല
ഏ
ഉം ഉം പിന്നെ
പിന്നേ വേറെ ങ്ങനെ പോണ് മയണ്ടാ
എന്ത്
മയണ്ടോ ന്ന് ചോയ്ക്ക്യാ
ഇല്ല ഇപ്പ മയൊന്നുല്ല ഇന്നലെ രാത്രി ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറിക്കി വല്യ മയൊന്നും ണ്ടായില്ല ഇന്നലെ ആ ആ ആഹ് ചെറിയ തോതിലൊന്ന് ചാറിട്ടുണ്ടായിർന്നു
ഉം ന്നലെവടൊക്കെ ഞാൻ ഇവിടുന്ന് താഴത്ത്ക്ക് അവ വർക്കരേന്ന് ഇർങ്ങ്ണൊട്ത്തൊക്കെ ഞാൻ ന്നലെ സിമെന്റ് ടീപ്പിച്ച്ണ് പണിക്കാരെ കൊണ്ട്
ഏഹ്
അതൊന്നും പോയിട്ടില്ലാ ചാക്ക് അവര് ചാക്ക് എടുത്തിട്ടൈയ്ന്റെ മേലേ വായേന്റെല വെട്ടി ഒക്കെ വെച്ചിന്നു
ഏഹ് അയ്ന് മാത്രം മയൊന്നും ഇവിടെ പൈയ്തിട്ടുണ്ടായില്ല ചെറ്തായിട്ടൊന്ന് ചാറി അതേപോലെ പോകും ചെയ്തു
ഉം തോണ് അങ്ങനെ തന്നെയേന്നാ തോന്നണത് അല്ലെങ്കിലൊക്കെ കുത്തി ഒല്ച്ച് പോകും അവടെയാണ് വെള്ളം ചാടണത് സീറ്റ്ട്ട സ്ഥലത്തുന്ന് അവിടെയാണ് വെള്ളം ചാടണത്
പിന്നെ ഇന്നേന്താ പുട്ടും കടലേ
എല്ലാ എർച്ചിക്കറിണ്ട് കോയിണ്ട് ഇതാക്ക
ആഹ് ഉ ങ്ങള് ഏ ചായപ്പണിയൊക്കെ വേം കയ് കയ്യേരിക്കും ല്ലെ ചായകുടിയൊക്കെ
ചായ ഞാൻ അത് ഇണ്ടാക്കിയണ്ട് കയ്ഞ്ഞ്നു
ഉം
പിന്നെ അയ്‌ന് നിക്കണ്ടല്ലോ
ആഹ് ഉണ്ടാക്കിടവ് ഉച്ചകത്തെ ചോറൊക്കെങ്ങനെ ഇപ്പ തന്നെ ആക്കുന്ന കൂട്ടത്തിലങ്ങനെ ആക്കെയ്യാ
ആ അപ്പൊ തന്നെ ഇണ്ടാക്കും ഇപ്പൊ തന്നെ ക്ക്വാക്കും എല്ലാ ചോറ് അടുപ്പത്തെക്കും ബാക്കിയൊക്കെ ഗ്യാസ്മ്മെത്തന്നെ പിന്നെ നാത്തുന്റെ ഇമ്മാക്ക് സുഖല്ലേ അപ് സുഖല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് കൊട്ന്നു ആപ്പൊ അവ്ടെ ഒന്ന് പോണം അങ്ങനൊരു ഉം പെട്ടെന്ന് നെഞ് വേന വന്നേനെ
ആഹ് ആഹ്
ഞങ്ങള് ന്റെ കുടുംബത്തിലൊരു കല്യാണംണ്ടേരുന്നേ അപ്പൊ അയിന് പോവാനും വേണ്ടീട്ട് ഞങ്ങളോടർഞ്ഞ് ങ്ങള് വരുമ്പോ ങ്ങനെ വരൊണ്ടിന്നാ നമ്മക്ക് എല്ലാര്ക്കും കൂടി പോവാന്ന് പറഞ്ഞ് ഞങ്ങള ങ്ങനെ പോവാണ് അവളെ അവളെടുക്കാനും വേണ്ടിട്ട് അപ്പൊ അവള് വിളിച്ച്ങ്ങാണ്ട് പർഞ്ഞ് ഞാനില്ല കല്യാൺ ങ്ങനെ ഉമ്മാനെ പെട്ടെന്ന് ഉമ്മാക്ക് നെഞ്ഞ് വേദനായിട്ട് ആസ്പത്രി കൊണ്ടോയിക്കാണ് ഞാനാണ്ട് പോവാണ് ന്ന്ർഞ് അത്രൊള്ളൂ മൻസന്മാരേ അവസ്ഥ
അതന്നെ
അങ്ങനെ ആഹ് അവടെ കൊണ്ടയി അവ്ടുന്ന് എ സി ജിം തൊക്കെ എടുത്തപ്പൊ പറഞ്ഞൊലൊ ബ്ലോക്കാണ് പർഞ്ഞ് അങ്ങനെ പെട്ടന്ന് പെരിന്തൽമണ്ണ കൊണ്ടേയി ഓപ്ഷൻ കെയ്ഞ്ഞ്
ഏഹ്
ഓപഷൻ കഴിഞ്ഞ് കൊടുന്ന ക്ക്ണ് അപ്പൊ പിന്നെ. പോയിട്ടില്ല കാണാന് ഇവിടെ പണിക്കാരൊക്കെ. കായ കാരനെയ് അപ്പൊ ഇന്നലെ പോണംന്ന് വിചാരിച്ചു. ഇന്നലെ പോണംന്ന് വിചാരിച്ചപ്പോ. അവര് അറിഞ്ഞ പണിക്കാർ പോയതി ശേഷം പറഞ്ഞു നിനിക്ക് തേക്കാനുണ്ട്. ഞൻ പറഞ് ഇതൊെക്കെ കഴിഞ്ഞ് വരുമ്പോ തിന് വാണ നിടെങ്കി നേരം വൈകും പോണ്ടന്ന്.
ഉം ഉം
ഉം
ഉം ഇപ്പൊ തന്നെ ഇണ്ടാക്കൂല കടിയൊന്നും?
ആഹ് ഉണ്ടാകുംന്ന് പിന്നെ എന്താ ഉണ്ടാക്കണ്ടെ ഇന്നലെ തീരുമാനിചീല്ല.
ഉം കടിയാളന്നെല്ല ഇണ്ടാക്കല്?
ആഹ് അഞ്ച്. കടയില എന്തെങ്കിലും ദോശയോ ഇന്ന് ഇപ്പ എന്തെങ്കിലും പച്ചരി എന്തു വെള്ളത്തിലിട്ടാ ദോശയുംണ്ടാക്കണോ. ഓട്ടടണ്ടാക്കണന്ന് ഞാൻ ചോദിക്കുന്നുണ്ടിന്.
ഉം
ഓട്ടട പച്ചേരി അരച്ച്ങ്ങാട് ഓട്ടടുടെ?
ആഹ് പച്ചേരി അരച്ചിട്ട്. ആഹ് ഞമ്മൾ അങ്ങനെ തന്നെയാണ ലോ ഉണ്ടാക്കിയത് നിങ്ങൾ പിന്നെ എങ്ങനെ ഉണ്ടാക്ക ഓ ട്ടട.
ഞങ്ങൾ സാധാ പൊടിയൊണ്ടെന്നെ ഇണ്ടാക്കല് അതൊന്ന് മിക്സിയിൽ ഇ്ട്ടിട്ട് ഒന്ന് അടിക്കോ.
യില്ല അങ്ങനെ പറയുന്ന കേട്ട് പൊടിയ കൊണ്ട് ഉണ്ടാക്കിയാ നല്ല നന്നാവുന്നു.
ആഹ് നന്നാവും മറ്റേത് പൊള്ളച്ച്പൊ ന്തോ?
ആഹ് ഞമ്മൾ ഓട്ടട ചട്ടി ന്നറയ്ണ ത് കുണ്ട്ള്ളത് തന്നെയാണല്ലോ പിന്നെ. ഞാന് അരക്കുമ്പ എങ്ങനെയാണെ ച്ചാല് കുറച്ചേറെ ചോറിടും സോഫ്റ്റ് കിട്ടാൻ വേണ്ടി നല്ല സോഫ്റ്റിട്ടാന്. കുറച് ഏറെ ചോറുട്ടിട്ട് ഭയങ്കര കട്ടിയിലല്ല ഞാനാ. ഒരു ലേശം ലൂസ് തന്നെ ദോശന്റെ ലൂസു അല്ല അങ്ങനത്തെ രീതിയിൽ കട്ടി ല്ലുള്ള രീതിൽ ഭാഗത്ത് രീതിയിൽ ലുസും ആക്കും നിട്ട് നല്ലപ്പോ. ചോറ് കുറച്ച് ഏറെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ക്ലീൻ ആക്ക.
ഇങ്ങനെ പൊടിയിൽ ചോറിട്ടിങ്ങാണ്ട് ഞാൻ അര
ആഹ് ആഹ് അതെ. പറയുന്നത് കേട്ടിക്ക്ണ് ഉമ്മ ഒരു വട്ടം ഉണ്ടാക്കി നോക്കണന്ന് പറഞ്ഞിരുന്നു.
എന്നിട്ട് നല്ല പൊള്ളക്കുട്ടോ ഒറ്റ
ഏഹ് ഇണ്ടാക്കി നോക്കണം ഉമ്മ ഒരു വട്ടം പറഞ്ഞന്നു ആരോ പറയുന്ന കേട്ടിട്ട് ഇണ്ടാക്കി നോക്കണം. പിന്നെ നേരം കിട്ടിയില്ല. ഞമ്മളിവിടെ പച്ചേരി കൊണ്ട് അരച് ശീലാആയതോണ്ട്. പെട്ടെന്ന് ചെയ്യാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരൂല്ലാലോ.
ഉം ഉം ഇവിടെ പച്ചേരി ഉണ്ട് നെല്ല്ണ്ടായിരുന്നു അപ്പൊ നെല്ല് കുത്തിക്കൊടുന്നെച്ചതുണ്ട്. അതൊന്നും കാട്ടാൻ പറ്റില്ല.
ഉം
ഇന്നലെ വെയിലുണ്ടായിരുന്നു ഇന്നലെ ഉണക്കിയാ മതിയായിരുന്നു
ഏഹ്
അടക്കാ കൃഷി ഇണ്ടാക്കും നെല്ല്ണ്ടാക്കെയ്. അപ്പൊ പിന്ന ഞങ്ങള സ്ഥലൊക്കെ ഉണ്ട് അപ്പ അവന്
ഏഹ്
അപ്പൊ അത് അവര് പോകുമ്പോഴ്തിന് കുത്തിക്കൊണ്ടിരിക്കും ഞാന് പോയാ പിന്നെ ആളുണ്ടാവൂല ഞമ്മള് ഞമ്മൾ തന്നെ വണ്ടി വിളിച്ച് പോകണ്ടിരുന്നു ഇപ്പ ആളുണ്ട് വണ്ടിയുണ്ട്
ഏഹ്
മറ്റേ വണ്ടി വിളിച്ച് പോവാൻ കുറച്ചൊന്നും പോരല്ലോ
അതെ പിന്നെ വേറെ എന്തൊക്കെയാണ് അതിന് ഉച്ച കേക്കൊക്കെ എന്താ ഉണ്ടാക്കുന്ന നിങ്ങള് മീൻ കിട്ടില്ലിയോ
മീന് വെക്കണുണ്ട്
ഉം
മത്തൻ ഉണ്ട് കുമ്പളങ്ങ അപ്പൊ അത് കുമ്പളങ്ങ
അതെങ്ങനെയ ആക്കാം മോര് കറിമാതിരി
തേങ്ങ അരക്കണം ഏഹ് കുമ്പളങ്ങ വേവിച്ച് ആഹ് ആഹ് തേങ്ങ തിളച്ചതിന് ശേഷം പിന്നെ മോരാണ്ട് ഒഴിച്ചങ്ങാണ്ട് മോര് ഒഴിച്ചിട്ട് ഇത് ഇളക്കാൻ നിക്കരുത്
ആഹ് അത് തേങ്ങയിലിട്ട് വെക്കലല്ല
ചിലര് തേങ്ങേല് കൂടുതല്
ആഹ്
മോര് കറി വെക്കു ഞാൻ അങ്ങനല്ല ഞാൻ അതിന് ഒഴിച്ച് ഇങ്ങന തിളച്ചണ്ട് തിളക്കാൻ നിക്കൂല
ഏഹ്
ഉം
ആഹ് പിന്നെന്താ സ്പെഷ്യലൊന്നും ഉണ്ടാക്കൂലേ
ഇന്നലേം മിനിഞ്ഞാന്നൊക്കെ അതന്നേരുന്നു മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊത്തു
ആഹ്
അപ്പ അത് നല്ല കേഴ്ഞ്ഞിട്ട് ബിയാണിത് ഇപ്പൊ ഇന്ന് ഇണ്ട് ഇപ്പോ ഇന്നിപ്പോ ഞാൻ പൊട്ട് കൊറച്ച് നെയ്ച്ചോറ് എടുത്ത്ക്കാണ്ട് അയ്ത് കുതർത്തി
ഏഹ്
കൊറേ ബാക്കിയാ ബാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിലാണണ്ടെങ്കിൽ ചെറിയ ഫ്രിഡ്ജല്ലേ അപ്പൊ അയ്നാണെ കൊള്ളൂല്ല
അപ്പ ബാക്കി വന്ന നെയ്ച്ചോറ് ബിരിയാണി മാതിരി ഒക്കെ ആക്കീട്ട് കഴി തീർത്തൂടെ
ഞാൻ അയ്ന് ഇന്നലെ കറിയൊണ്ട് ബാക്കി ചിക്കൻ കറിയുണ്ട് പിന്നെ ബീഫ് വരട്ടിയത് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ അത്
വറ്റിച്ചിട്ടിക്കങ്ങ് ആക്കിയാല് വേം ചെലവായി തീരുല്ലേ
ഉം ചെലവാകും ചെയ്യും പിന്ന നമ്മക്കും വേണ്ടീല ടുത്തെടുത്ത് മടുത്ത്ക്ക്ണ് പണി
ആഹ് അങ്ങന
ആഹ് പണിക്കാറുണ്ടേ അയിൻ്റെടേല്
അതെ കൊറേ ദിവസം ഫ്രിഡ്ജില് വെച്ചത് വെച്ചിട്ടുള്ള വിഷമം ഉണ്ടാവാണ് ഞമ്മളൊക്കെ അങ്ങനെയാ ചെയ്യ ബാക്കി ഇണ്ടെങ്കില് ബീഫ് ബീഫിന്റെ കറിയ് എന്തേ ചെലപ്പോ ബാക്കി വന്നില്ലെങ്കില് ബീഫിന്റെ കറി അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചിട്ട് പൊരിച്ച മാതിരിയാക്കും
മ്
നല്ല ടേസ്റ്റ് ഇണ്ടാവും എന്നിട്ട് ഉമ്മ എല്ലാർക്കും അങ്ങ് ചോറ് വാരിത്തരും
ബീഫ് അങ്ങനെ തന്നെ ഇണ്ടാക്കിക്കണത് നല്ല മൂത്ത കറുത്ത കളറാക്കിരിക്കും ഇറച്ചി
അപ്പ അത് വേഗം ചെലവായി പോവൂലേ
അത് ചെലവഴിക്ക്ണ് അത് ഇന്നലെ തന്നെ കയ്ഞ്ഞു രാത്രി കുറച്ചുണ്ടായിട്ടെ ഉള്ളു
ആഹ്
പിന്നെ എറച്ചി കോയിന്റെ കറിയാണ് ഇപ്പ അത് രാവിലെ ഇപ്പൊ കുട്ടിക്കനെ ഉണ്ടാവല്ലോ ഇനിപ്പ അത് ഇങ്ങനെ
ആ പിന്നെ കറി വിഷയല്ല തിളപ്പിച്ച്‌ തിളപ്പിച്ച് അങ്ങ് എടുത്താ മതി അല്ല ഫ്രിഡ്ജില് വക്കാതെ തന്നെ തിളപ്പിച്ച് ച്ചാലും മതിയല്ലോ അപ്പൊ ടേസ്റ്റ് കൂടും ചെയ്യും
ഞാൻ ഫ്രിഡ്ജില് വെച്ച്
ഏഹ് ഫ്രിഡ്ജില് വെക്കുന്നെട്ട് തിളപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോ ക്കും നല്ലതല്ല ഫ്രിഡ്ജിൽിങ്ങനെ വെച്ചിട്ട് അത് ചൂടാക്കി പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് ആ ചൂടാക്കി ന്നത് പിന്നേം ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ കൊറേശെ എടുത്തിട്ട് ചൂടാക്കുന്നത് ആഹ് മ്
പിന്നെ കറിയിൽ തന്നെ എന്താണ് അയിന്റെ ഇറച്ചി കണ്ട് പെറുപ്പിച്ചിട്ട് അയിന്റെ മസാല ഇണ്ട് അത് കപ്പിലാക്കിയിട്ടുണ്ട് ഞാൻ ഫ്രീസർ വെച്ചിട്ടുണ്ട്
ആഹ്
ഒക്കെ സാനൊക്കെ നമ്മള് ചെലവാ മുമ്പ് പിന്നെ പെയ്യോ ചെയ്യോ എന്നുള്ള പേടിയല്ല എല്ലാരും കൂടി ഇണ്ടാവുമ്പളെ ല്ല ആൾക്കാരല്ലേ അല്ലെങ്കില് മോസല്ലേ തേങ്ങീം ഉം എന്നോട് അറയും എല്ലാരോം ആ ഇത് കൊറച്ച് ഓവറാണ് എല്ലാ അരക്കായ ഉണ്ടാക്കണേന്ന അറിയ
ഏഹ്
ഇക്ക് പേടിയാണ് അഥവാ തേഞ്ഞിട്ടില്ലെങ്കില് ആ പേരെന്നും കേക്കും മാണങ്കി
തെകഞ്ഞില്ലേല് പ്രശ്നം കൂടിയാല് നമുക്ക് പിന്നെ എടു
ആഹ് പിന്നിഎടുക്കാ തെകഞ്ഞില്ലെങ്കില് ഇൻക്ക് പേടിയാണ്
ന്നാ ഞാൻ വിളിക്കാട്ടോ കിച്ചൺല് പോയൊക്കോട്ടെ ശെരിന്നാ